ഹലോ
ആഹ്
കേക്ക്ണ്ടോ?
ആഹ്
ഹലോ
അലോ ക്
ക്ലിയറ് ഇല്ലേ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്. എന്താ പരിപാടി ചായകുടി ഒക്കെ കഴിഞ്ഞൊ?
ആഹ് ആഹ് ചായുടി
ഞാന് മറ്റ് ഓൺലൈൻ ട്യൂഷൻ ഇണ്ടായിര്ന്ന് അപ്പൊ ആഹ് നാലരക്ക് അയ്മക്കിര്ന്നതാണ്. അപ്പത് കഴിൻട്ട്ങ്ങനെ വിളി മെസ്സേജ് കണ്ടപ്പൊങ്ങനെ വിളിച്ചതാ.
ഉം ഉം ട്യൂഷന് ഇയാള് ഇട്ക്കാണോ എല്ലാ ഉം ഉം മറ്റേ എങ്ങനേണ്
ഞാട്ക്ക ഞാട്ക്
ആഹ് ആഹ് ഏതിലാണ് ഇട്ക്ക്ണ്?
ഓൺലൈലായ്ട്ട്.
അല്ല എന്താണ് ഇട്ക്ക്ണ് ന്ന് ഞാ
ഏത് വിഷയംന്ന് സ്കൂൾത്തത് സ്കൂൾത്തെ വിഷയങ്ങള്. കേരള സിലബസ് ഇട്ക്കും. സി ബി എസ് ഇ ഇട്ക്കും മറ്റേ അബ്രോഡ് ദുബായ്തൊക്കെ ഇണ്ടാവല്ലോ
അതെതെ.
അതൊക്കെട്ക്കും.
അത് എ ഏ ഏതിലാണ് ഏതിന്റെതിലാണ് സി എം വി എം അങ്ങനെക്കെ ഓരോന്ന് ഇണ്ടല്ലോ അങ്ങനെ ഏതിലേലാണോ?
അല്ല ഞാന് അല്ലാതെ ആൾക്കാരെന്നെ കോണ്ടടാക്ട് ചെയ്തിട്ട് അങ്ങനിം എടുക്കും. പിന്നെ ഒരു കമ്പനിയുടെ ഒപ്പംങ്ങനെ എടുത്ത്ട്ട്ണ്ടായിര്ന്നു പക്ഷെ അത് നമ്മക്ക്. എന്താ വെച്ചാല് പൈസ ഒക്കെ ഭയങ്കര പെൻഡിങ് ഇതൊക്കായിട്ടാണ് കിട്ട. നമുക്ക് നമ്മളൊരു എന്താ പറയാ. അപ്പത്തെ ആവശ്യത്തിനും തിനുംല്ലേ അവരിങ്ങനെ ഡിലേ ഇട്ട്. അങ്ങനേണ് ഇണ്ടാവ അങ്ങനെ പിന്നെ ചെലതില് പിന്നെച്ചാല് അഞ്ചു കുട്ട്യേക്ക് നമ്മൾ ആദ്യം അഡ്മിഷൻ ഇട്ത്ത് കൊടുക്കണത്ര. ഇന്നട്ട് നമ്മുക്കത് കിട്ടും അങ്ങനൊക്കെ ഈ അഞ്ചു കു കുട്ട്യോളെ കിട്ടാൻ തന്നെ നല്ല പണി. ഇനി ഇപ്പൊ കിട്ട്യാ അവർക്ക് നമ്മക്ക് ഇട്ത്ത് കൊടുത്താ പോരെ.
അത് ശെര്യെന്നെ. ഓൽക്ക്ട്ത്തൊട്ക്കണ്ട ആവശ്യം ഇല്ലല്ലോലെ. ആഹ് ഇതിപ്പയ്യങ്ങനെ കൊറെ ആയൊ തൊട്ങ്ങീട്ട് ഇങ്ങനെട്ത്തൊട്ക്കല്?
ആഹ് ഞാനിങ്ങനെ നാട്ട്ത്തെ കുട്ട്യോക്ക് ട്യൂഷൻ ഇട്ത്ത് കൊടുക്കല്ണ്ട്. അതൊരു വൺ ഇയർ ഒന്നര ഇയർ ഇട്ത്ത്ട്ട്ണ്ടായ്രുന്നു. ഇപ്പൊ ഓൺലൈൻ ആയി രണ്ട് ഇയറ് അങ്ങനെ
അതെല്ലേ എങ്ങനെ കുട്ടിയളൊക്കെ ഉണ്ടൊന്നിട്ട് ക്ലാസ്സിന്
ആഹ് ഇണ്ട് കുട്ട്യോളെക്കെണ്ട് ഒരാള് അബ്രോഡ് യു എ ഇ യിൽ ന്നുള്ള ആളാ പിന്നെ ഒരാള് ഏഹ് സി ബി എസ് ഇ സയ്ത്തൂൻ ഇന്റർനാഷണൽ സ്കൂളൊക്കെ കേട്ടിട്ടുണ്ടോ?
ആഹ് ഞങ്ങളെ ഇബടെണ്ടത്
ആഹ് ഓക്കെ അപ്പൊ അവടിം അവ്ടുന്നുള്ള കുട്ട്യോൾണ്ട്. പിന്നെ വേറെ ഉം കോഴിക്കോട് അങ്ങത്തൊക്കൊരു പ്ലേസ് ആയിട്ടന്നെ
ആഹ് ഓൺലൈൻ അല്ലാതെ പോയി പഠിപ്പി പഠിപ്പിച്ചിര്ന്നോ?
അഹ് ഞാന് ശരിക്കും സ്റ്റുഡന്റ് ആണ്. അപ്പോ ഞാന് പാ ടൈം ജോബ് പോലെ ചെയ് യ്യ്ണാണ് ഇപ്പ ഞാന് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു ഇനി എന്താച്ചാല് ബി എഡ് നോക്ക്ണ്ട്. ഉം ബി എഡ് സീറ്റും ഇതൊക്കെപ്പോ നല്ല ടഫ് തന്നെല്ലേ അപ്പൊ പി ജി പി ജി ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടി അപ്പ അതിന്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാവുണു പിന്നെ ഡി എൽ എഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനു പി ജി ബി എഡ് ട്ടിന്റെയും ഇനി ഒരു രണ്ട് അലോട്ട്മെൻറ് കൂടിയും വരാണ്ട് സൊ അതും നോക്കണം അല്ലെങ്കി ഡി എൽ എഡ് ഓൾമോസ്റ്റ് ഇപ്പ കിട്ടി കെടക്കാണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് ഒന്നിനുള്ളല്ലോ പോവാൻ പറ്റാ അപ്പൊ അതങ്ങനെ സെലക്ട് ചെയ്യണം അങ്ങനെ അല്ല ആഹ് ചായൊക്കെ കുടിച്ചു ചായൊക്കെ കുടിച്ചിട്ട് തന്നെ ഇതിന് ഇരുന്നത്
അതലേ
ഏഹ് ഇങ്ങളെന്താ ആഹ് ഏഹ് ഹൗസ് വൈഫാണോ അതോ ആഹ് ആ മക്കളുണ്ടോ
ഉം ഇക്ക് മൂന്നാളുണ്ട്
ഇണ്ടൊ
ആഹ് മൂന്നാളുണ്ട് മൂന്നാള് മൂന്ന് കുട്ട്യാളാ
ആളും മൂന്നാൾക്കാരും ആഹ്
ആഹ് ആ ഗവൺമെന്റിണ്ട് ഗവൺമെന്റിന്റെ സിലബസ് ആണ് പക്ഷെ പ്രൈവറ്റ് ആയിട്ട് പഠിക്ക്‌ണ്
ആഹ് മറ്റേ എയ്ഡഡ്
ആഹ് അങ്ങനെ പറയാ അയിന് ആഹ് ഇൻക്കറീല്ല ഗവൺമെന്റിന്റെ സിലബസ് സാണ് പക്ഷെ ഞമ്മള് പൈസ കൊടുത്തിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നെ
ആഹ് അതെ അതെ അതെ
ഇവടുത്തെ മൂത്ത ആള് ഹൈസ്കൂളിലാണ് അത് പിന്നെങ്ങനെ ഒന്നും അല്ല പൈസ കൊടുത്തിട്ട്
ഉം ഉം ചെറിയ ചെറിയ ആള് ഭയങ്കര ചെറുതാണോ?
എല്ലാ ഓൻ ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തിയതാ
ആഹ്
അതെ
എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ട്യൂഷനില് ഇല്ലല്ല എനിക്ക് ഇങ്ങനെത്തൊരു സ്റ്റുഡന്റ് ഇണ്ടായിരുന്നു എൽ കെ ജി ഇത് ഇപ്പൊ ആള് ആൾക്കുള്ള ആൾക്ക്ങ്ങനെ കൊറച്ച് സ്പെല്ലിങ്ങും ഇതും അങ്ങൻത്തൊക്കെ പഠിപ്പിക്കലേയിരുന്നു പിന്നെ വേറെ ഒരാൾക്ക് അയ്ന്റെപ്പം ഒരാളെന്നെണ്ടായിരുന്നു ആൾക്കിങ്ങനെ ഗ്രാമറ് ടെൻസ് ഇംഗ്ലീഷ് ആയിന്നു വേണ്ടിരുന്ന്
അതെ
അപ്പൊ അതൊക്കെ അങ്ങനെ എടുത്ത് കഴിഞ്ഞു അവരും ഹാപ്പി ഞാനും ഹാപ്പി
അതെ
ഫീ ഇപ്പൊ നമ്മുടെ സബ്ജക്ട് എങ്ങനെയാണ് അതൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും ഇപ്പൊ നമ്മള് ഏഹ് എന്താ പറയാ ഇംഗ്ലീഷ് മാത്രകാണങ്കി ഇംഗ്ലീഷ് മാത്രം മീൻസ് ചെല കുട്ട്യാൾക്ക് ഇംഗ്ലീഷില് ചെല കാര്യങ്ങൾ മാത്രം മനസ്സിലാവൂലല്ലോ
ചെല ചെല കുട്ട്യോൾക്കെന്നെ ഇംഗ്ലീഷ് വായിക്കാൻ വ ചാരിക്ക് അപ്പൊ ഞമ്മള് ആ കുട്ടികളെ കറക്റ്റായിട്ട് വായിപ്പിക്കാൻ പറ്റണം വായിപിച്ച് തരണം അങ്ങനെയൊക്കെ തരു ആവുമ്പോ
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പള് ഒരു രണ്ടേ അഞ്ഞൂറ് അങ്ങനൊക്കെ വരും റേറ്റ്
മാ ഒരു മാസത്തിന് ല്ലേ
മ് മ് ഒരു മാസത്തിന് പിന്നെ ആളെ നമ്മൾ ആദ്യം നീണ്ടാണ് കാരണം എത്ര നമ്മള് പഠിപ്പിച്ചൊടുക്കണം എങ്ങനെയൊരു തീരി അറിയാത്ത ആളോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുല്ലോ
ആഹ് നോക്കണം നോക്കണം
അങ്ങനൊക്കെ ഇണ്ടെങ്കി അയിന് അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ക് ഒരു ഒരു ഇടുക്കി ഭാഗം ഇടുക്കി കൊല്ലം ഭാഗത്തൊന്ന് ര ഇണ്ടാർന്നു ആ ആൾക്ക്ങ്ങനെ വായ്ക്കാൻത് ഒന്നും എഡ്യൂക്കേറ്റ് അറിയാ ണ്ട് പക്ഷെ പ്രശ്നം എന്താച്ച ഇതിറ്റങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കണ്ടേ
അതന്നെ ആയിരിക്കൂലേ
അങ്ങനീണ്ട് ആ ആളുടെ അമ്മക്ക് ഭയങ്കരായിട്ട് ഓൺലൈൻ ക്ലാസ് വേണം അങ്ങനെ പക്ഷെ കുട്ടിക്ക് ഇംഗ്ലീഷ് പറയുമ്പോത്തന്നെ കുട്ടിക്കരയാ അങ്ങനെ ആ ആകെ പി ഡേറ്റളും ഇണ്ടായി
ആ
ഏ
എന്താ അക്ഷരങ്ങള് ആ അല്ലാതെ ഇട്ത്ത് കൊടുക്ക്ണ്ട്ല്ലേ
എല്ലാ കൊടുത്തോടുക്കും
ആ എങ്ങനെ അന്റെടുത്തേക്ക് കോണ്ടാക്ട് എങ്ങനെ ആൾക്കാര് അന്റെ എടു വരുന്നത് എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെയ അന്റെ എടുത്ത്ക്ക് വര്ണത് എങ്ങനെയാണ് ഇങ്ങനെ അറിഞ്ഞിട്ട് ട്ട് ഇങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ വര്ണതാ
കൊറെ ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാർന്നു അപ്പോ അതിന്നങ്ങനെ കോണ്ടടാക്റ്റ്ണ്ട് അല്ലാതെ ഇങ്ങനെ ഇപ്പോ നമ്മുടെ നാട്ടിലന്നെ ഇപ്പൊ ഓര്ക്ക് നമ്മള് ഈ ഹോം ട്യൂഷൻ ഇടുത്തോണ്ട് ഇങ്ങനെ അറിയല്ലോ നമ്മളിങ്ങനെ പറയല്ലോ ഇങ്ങനെ അവിടെ ഇടുക്കണ്ട് അങ്ങനെങ്ങനെ പിന്നെ അങ്ങനെ പിന്നെപ്പ ആ ആ സംസായി അവര്ങ്ങനെ പറഞ്ഞ് ചോയിച് അങ്ങനെ പിന്നെ അതങ്ങനെ ആയി
ആഹ് പിന്നെ വീട്ടില ആരൊക്കെ ഇള്ളത്
വീട്ടില് ഉപ്പണ്ട് ഉമ്മണ്ട് ഒരു ബ്രദർണ്ട് ആ എന്നിട്ട് നൈറ്റ്‌ക്കുള്ള ഫുഡൊക്കെ ആയോ?
ആ ആഹ് ഞാൻ ഉച്ചക്ക് ഇണ്ടാക്കുമ്പോ അയിൽകൂടെന്നെ ഇണ്ടാക്കും രാത്രിക്കക്ക്ള്ളതും രാ ത്രി ആടുക്കളെക്ക് അങ്ങനെ പോവലില്ല
ഇവിടത്തെ വീട്ടിൽ അങ്ങനെ ആരിക്കും പറ്റില്ല ഇവിടുത്തെ ആൾക്കാര്ക്ക് ഒക്കെ ചൂടോട്ക്കെ വാണം കേക്കാൻ വൈക്കൂല എന്താണ് വൈകുന്നേരം ഉമ്മ മാത്രം ഒള്ളു ചോറ് കഴിക്കൽ കണക്കാ ഞങ്ങൾക്ക് എല്ലാർക്കും ചപ്പാത്തി പ്പാത്തിത് അങ്ങനെ വാണം അപ്പൊ മ്
ഞാൻ പിന്നെ ആ നേരത്ത് അടുക്കളേക്ക് പോയാല് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കണൊക്കെ സമയല്ലേക്കാരം അപ്പൊ പിന്നെ ഒന്നും നടക്കൂല അപ്പൊ ഞമ്മള് വ കാ ആദ്യത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോ പിന്നെ കൂട്ടിനെ പഠിപ്പിക്കാരായിപ്പ പിന്നെ അടുക്കളക്കും കൂടി പോയ പിന്നെ പഠിക്ക ഒന്നും നടക്കൂല പിന്നെ ഓല് സ്വന്തായിട്ട് പഠിക്കാനഴിക്കണങ്കി നമ്മുക്കൊക്കെ. ഞമ്മക്ക് നമ്മളെ കാര്യങ്ങൾ നോക്ക ഓലെ നോക്കണ്ട.
കഴിഞ്ഞാലൊക്കെ അപ്പ എൽ കെ ജിയിലുള്ള ആൾക്കൊക്കെ ഒന്നും പാടി ആൾ ഒരു മൂന്ന നാലിക്കൊക്കെ എത്തിയാൽ പിന്നും കുഴപ്പ
കൊഴപ്പല്ല അങ്ങനെ നാല് പഠിക്ക മൂന്ന പഠിക്കണ ഒരാളുണ്ട് ഒളി നോക്കണം. ഇപ്പഈ എൽ കെ ജി ചേർത്തിയ ഇബനി നോക്കണ്ട രണ്ടാളി വരേ പോലെ നോക്കണ്ടേ മറ്റോളോ ഒക്കെ
എല്ലാരും പഠി എല്ലാരും പഠിക്കാനൊക്കെ എങ്ങനെ?
പഠിക്കാന ഇപ്പൊ ചെറുതെപ്പ ചേർത്തിട്ടുള്ളൂ അവന്റെ പാടി ഇപ്പ എന്താന്ന് അറിയണള്ളൂ. രണ്ടാമത്തോള് ഒക്കെ വല്യ കുഴപ്പില്ല മറ്റേ മൂത്ത ആള്ത്രെ അങ്ങോട്ട് പോര ഏഹ് രണ്ടാമത്തെ ആള്
ഉം ഉം മൂത്താളാണോ നല്ല പഠിക്ക?
ആഹ് മൂത്താൾ പഠിക്കു ഓള് കുഴപ്പമൊന്നുല്ല.
മൂത്ത മൂത്താള് പ്ലസ് ടു അല്ലേ?
അല്ലല്ല മൂത്താറ എട്ടില് ആ എട്ടില്
ഏഹ് ഏഹ്
ആഹ്
എന്നിട്ട് ഇവര് ട്യൂഷനും ഇതിനൊക്കെ ഉണ്ടോ അങ്ങനെ നാട്ടിലോ എല്ലാവരും ഇങ്ങനെ ചേർന്നിട്ടൊക്കെ ഉണ്ടോ?
ഇവിടെ താ ഞാന് ഇപ്പൊ ഇന്റെ മോളെ ഞാന് ചേർത്തിരുന്നു മറ്റേ മദ്രസേൽ പൊതുപരീക്ഷടെ തിനെ ടോപ്ലസിന്റെ ക്ലാസ്സിന് വേണ്ടിട്ട് ചേർത്തീനി
ഉം
ഏഹ് ഓൾക്ക് ഡിസ്റ്റിംഗ്‌ഷനേരുന്നു ആഹ് ഓളെ ഓളെ ഞാൻ ചേർത്തീന്നു ആ സി എം വി എംന്റെ ഇതിലന്ന് ചേർത്തീന്
ആഹ് അതില് അതിലാ ആണ് ഒരു ഇത് വേണ്ടത് പക്ഷെ എനിക്ക് എന്താ പറയാ ഈ പറഞ്ഞ മതി അവനിക്ക് അഡ്മിഷൻ നമ്മളെടു ത്തടുക്കണം അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു
ആഹ് അഡ്മിഷൻ ഓല്ക്ക് ഓല്ക്ക് അഡ്മിഷൻ എടുത്ത കൊടുക്ക എന്നാ ഞമ്മക്ക് അയിന് ഞമ്മ ക്ക് എന്താ ചെയ്യാ നമ്മൾക്ക് നമ്മള പഠി പ്പിന് അനുസരിച്ചിട്ടുള്ളത് ഞമ്മക്കയ്ല് ഉം ടൂഷൻ ഇടുത്ത് കൊടുക്കാം അങ്ങനെ ഇബിടത്തെ ഇന്റെ ഇപ്പാന്റെ അനിയന്റെ മോള് ചെയ്യ്ണ്ട്.
ഉം ഉം
ഓള് ഇങ്ങനെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ അഡ്മിഷൻ ഇട്ത്തോട്ത്തിട്ടെ ഇപ്പോ ഓളയ്ല് ഇങ്ങനെ ക്ലാസ് ഇട്ത്ത് കൊടുക്ക്ണ്ട്.
പേയ്മെന്റ് ഇണ്ടല്ലോ നല്ല പൈസ ഇണ്ടല്ലോ അവരിക്കൊക്കെ
ആഹ് ഇണ്ട് തൊന്നുന്നു ആഹ് ഇണ്ട് ഇണ്ട്
അപ്പൊ പിന്നെ ആരും ചെരും ല്ലാ
ആഹ്
അങ്ങനെ
ഞാൻന്നത്ര ആയിരംറുപ്യ ആയിരം റുപ്യാ എന്തോ കൊടുത്തിട്ടാ ഞാൻ ചേർന്നെ
ആഹ് അത് എങ്ങനെ എത്ര ദിവസത്തെ ക്ലാസ്സേരുന്നു
അതെത്രോ ഏഹ് നാപ്പത്തഞ്ചിസോ ഒരു പൊതുപരീക്ഷയുടെ ഒരു ഒന്നര മാസം മുന്നേരുന്നു
ആഹ് ആഹ് ന്നാ ഒക്കെ ശരി
ആയിക്കോ